ഹലോ
ആഹ് എന്താ വിശേഷം
നല്ല വിശേഷം എന്തൊക്കെണ്ട് അന്റെ വിശേഷം ഇതാര എവിടെ ആ
വിശേഷം എന്താ വർത്താനൊക്കെ നല്ല വിശേഷല്ലെ
ഇവിടെ മാങ്ങ കഴിച്ചോണ്ട് ഇങ്ങന് വീട്ടില്ണ്ട് ഇണ്ട് ആട്ണ്ട്
ആ ഒരു നായെടെക്കേ സൗണ്ട് പോലെ കേൾക്കുന്നുണ്ട്
ആട്ള്ളു നായൊന്നുല്ല
നായിന്റെ സൗണ്ട് കേൾക്കുന്ന അതാ ചോയിച്ചേ
അത് നായ ഞമ്മളി മുന്നിൽ ആടെ അപ്പുറത്ത് നായ ഇണ്ടേനി അത് ഒച്ചണ്ടാക്കിയിതേക്കാരം
ആഹ് ആഹ് അത്‌ ശെരി ആട്ണ്ട് എങ്ങനെയാണ് ആടിനൊക്കെ പരിപാലിക്കല് ഇങ്ങള്
ആടിന് വെള്ളം കൊടുക്കും പുല്ല് കൊടുന്നൊടുക്കും കൂട്ടന്ന് കഴിച്ച് കെട്ടും നിങ്ങള് വീട്ടിൽ ആ കന്നുകാലികളുണ്ടോ
കന്നുകാല്യാൾ കോഴിയൊക്കെ ഉണ്ട് കോഴി പോത്ത് കോഴി
പോത്തിനെ ഉം പോത്തൊക്കെ ഇണ്ട്ലെ
ആ പോത്ത് കാര്യങ്ങളൊക്കെ ഇണ്ട് ഞങ്ങക്ക് അയി
ആട് കരയ്ണ്ട് ആടിന് വെള്ളം കൊടുക്കാൻ ആയിട്ടുണ്ട് സമയം വൈകുന്നേരായി തോടങ്ങില്ലേ ആട് തരിച്ച് തൊടങ്ങിയിട്ടുണ്ട്
വൈന്നാരം ആണോ കൊടുക്കല്
വൈകുന്നേരം കൊടുക്കും ഉച്ചക്ക് കൊടുക്കും
ഉം എല്ലാ ടൈമിലും കൊടുക്കണം ഇപ്പൊക്കെ ചൂടല്ലേ നമുക്കൊക്കെ വർത്താനം പറയാൻ കഴിയോ ഏറ്റ അവറ്റങ്ങക്ക് വർത്താനം പറയാൻ കഴയില്ലല്ലോ നമ്മൾ കണ്ടറിഞ്ഞ് കൊടുക്കണം ആഹ എന്റെ വീട്ടില് എന്റെ വീട്ടിലുണ്ട് എന്റെ വീട്ടില് പണിക്കാരുണ്ട് അതിനൊക്കെ പണിക്കാരുകളൊക്കെ പണിക്കാരുണ്ട് അതൊക്കെ കൊടുക്കാനും ഇതാക്കാനൊക്കെ അതിനായിട്ട് ആൾക്കാരുണ്ട്
ആൾക്കാരൊക്കെ ഇണ്ടാവുല്ലേ ആടിനൊക്കെ വെള്ളം കൊട്ക്കാൻ ജോലിക്ക് ആൾക്കാര്ണ്ടല്ലേ
ആഹ ജോലിക്ക് ആൾക്കാരുണ്ട് അവിടെ അയിനായിട്ട് ആൾക്കാരെ നിർത്തിയിട്ട്ണ്ട് അപ്പൊ നമ്മളൊന്നും അറിയണ്ട
അറിയണ്ടല്ലേ കാശൊക്കെ കൊടുക്കല് ഇണ്ടോ ജോലിക്ക് ആൾക്കാര് വന്നിട്ട്
ക്യാഷ് ഒക്കെ കൊടുക്കും അല്ലാതപ്പ നമ്മുക്ക് വെറുതെ ആൾക്കാരെ കിട്ടില്ലല്ലോ
ഏഹ് അങ്ങനെ അതോണ്ട് സുഖം ഞങ്ങളെ വീട്ടില് ആൾക്കാരുണ്ട് ജോലിക്ക് ആടിനൊക്കെ വെള്ളം കൊടുക്കാനും പശുവിന് വെള്ളം കൊടുക്കാനും പോത്തിന് വെള്ളം കൊടുക്കാനും പുല്ല് വെട്ടി കൊടുന്ന്ടുക്കാനൊക്കെ ആള്കള്ണ്ട്
ഏഹ അത് ശരി ഞാൻ വിചാരിച്ചു ഇങ്ങള് അപ്പ ഇങ്ങനെ പറഞ്ഞപ്പോ ഇങ്ങളെന്നെ കൊടുക്കല് വിചാരിച്ചു
അല്ല ഞാനല്ല കൊടുക്കൽ ഞാന് ആടിന്റെ വർത്താനം ഇങ്ങനെ പറഞ്ഞപ്പോ ആടവിടുന്ന് കരയ്ണ്ട്
ആഹ അയ്ശെരി ആരവിടെ സംസാരിക്കുന്നേ
അത് ഞങ്ങളെ വീട് അത് ഞങ്ങളെ വീട്ടില് ജോലിക്കാര് ആടിനെ
ആടിന് നിങ്ങൾ നല്ല തമാ നിങ്ങള് നല്ല തമാശയിലാ തോന്നുന്നു
എന്താണ്?
ആടിന് വെള്ളം കൊടുക്ക്ണ ജോലിക്ക്
നിങ്ങള് വരല്ലെ ആഹ് നല്ല തമാശേലെ തോന്നുന്നു അവിടെ?
ഞങ്ങളവ്ടെ ഭയങ്കര തമാശറിയാ
ഇങ്ങളെന്താ ഇങ്ങനെ ചിരിക്ക്ന്നെ?
പാല് ലൊക്കെ പാല് പോയി കറന്നോടീ ജോലിക്കാരി. പാലിന് ആവശ്യണ്ടായിനി ചായക്ക് പരാൻ പാലിന് ആവശ്യണ്ടായീനി
ആഹ് ആഹ് ജോലിക്കാരിയോട് സംസാരിക്കുവാണോ? ജോലിക്കരി എങ്ങനെ പണിയെടുക്കാനൊക്കെ മടിയാണോ?
പാലിന് ആവിശ്യം ഇണ്ടായിരുന്നു പറയാ ജോലിക്കാരി പാല് പോയി കറന്നോ
ആട്ടും പാലാണോ കറ
ആട്ടും പാല് കറന്ന് ഓർലിക്സില് കുടിക്കും.
ആഹ് ആഹ് അഹ് ശരി നല്ല പ്രോട്ടീൻ ഫുഡാണല്ലോ?
പ്രോട്ടീൻ ഫുഡൊക്കെ തന്നെയാണ്
അത് ഫുഡല്ല ഡ്രിങ്ക് ആണ് നല്ല ഡ്രിങ്കാട്ടോ നല്ല നല്ല വെള്ളാണ്. ഉം
അതിലും വല്ല്യ വെള്ളം വേറെല്ല്യല്ലോ
ആഹ് അതാണ്.
ജോലിക്കാരി ഇങ്ങനെ ദേ ഞങ്ങളെ മുന്നിലിങ്ങനെ നിക്ക്ണ്ട്.
ഏഹേ പണിയെടുക്കാനൊക്കെ മടിയണോ ജോലിക്കാരിക്ക്? ജോലി ഇടുക്കോ?
ഏഹ് ജോലി നല്ലോ ഇടുക്കും. ആട്, പോത്ത്, അങ്ങനത്തൊക്കെ ഇണ്ടായ ഓൽക്കക്കെ നല്ല ഇഷ്ട്ട
ആഹ് നിങ്ങളെ വീട്ടിലയ്ന് ആടാണ്ല്ലേ ഇള്ളത്?
ആടാ ഒള്ളൂ അങ്ങള് ആട് ആട് വളർത്തും ആട് കച്ചവടൊക്കെ ചെയ്യും അങ്ങനത്തൊക്കെ ആൾക്കാര
ആഹ് ഞങ്ങളങ്ങനത്തെ പോത്ത് ഞങ്ങക്ക് കൊറേ പോത്തുകളുണ്ട് ഒരു പത്തയ്മ്പതോളം പോത്ത് കള്ണ്ട് ഫാമാണ് ഞങ്ങക്ക്
ആടിന് ആടിന് പുല്ല് വെട്ടി കൊടുക്കാന് ഒരാള് വെള്ളം കൊടുക്കാന് ഒരാള്
ആഹ് ഐ ശരി അങ്ങനേണോ ഇള്ളത് അത് എല്ലായിടത്തും ഫാമിലി അങ്ങെനെത്തന്നെ അവിടെ ആൾക്കാരാക്കി അങ്ങെനെത്തന്നെയായിരിക്കുമല്ലോ
ഉം ഞങ്ങള് വൈകുന്നേരം അവിടെ ഊഞ്ഞാലേലിങ്ങനെ ആടിയൊക്കെയിരിക്കും ആടിനൊക്കെ നോക്കാനും പോത്തിനൊക്കെ നോക്കാനും ആൾക്കാരൊക്കെ അവിടെ വേറെള്ളത് കൊണ്ട് നമ്മക്ക് പിന്നെ ഒടുക്കും പോണ്ട ആവിശ്യല്ല നമ്മക്ക് ഉച്ചത്തെ ഭക്ഷണം ഇണ്ടാക്കണം രാത് ത്രികത്തെ ഭക്ഷണം ഇണ്ടാക്കണം രാവിലത്തെ ചായക്കെ ഇണ്ടാക്കണം
ആഹ് അതാണ്
അതെ ഓഫീസർമാരൊക്കെ ഇണ്ട് ഞമ്മളെ വീട്ടില് പതിനൊന്ന് മണിയൊക്കെ ആയിട്ട് നീച്ച് വെരൊള്ളൂ അപ്പൊ ഓല്ക്കൊക്കെ ഭക്ഷണം കൊടുക്കണെങ്കിൽ
ആഹ് നല്ല കാര്യം നല്ല കാര്യം അല്ല നമ്മള് കൊടുക്കണം കാരണം അവരും ജോലി പ്രഷറിലിങ്ങനെ നിക്കല്ലേ? അവരെ പ്രഷറ് നമ്മള് മനസ്സിലാക്കണം എന്നിട്ട് നമ്മള്
ഓല് രാത്രി പന്ത്രണ്ട് മണിവരെ ജോലിയൊക്കെ ചെയ്തി ഒരു മണി വരെ ചെലപ്പോ ജോലിയൊക്ക ചെയ്തിട്ടാണ് കെടന്നൊറങ്ങോള്ളൂ രാവിലെ പതിനൊന്ന് മണിയൊക്ക ആവും എണീക്കണെങ്കില് അപ്പോ ഓൽക്കൊക്ക പിന്നെ ഭക്ഷണക്കെ ഇണ്ടാക്കി കൊടുക്കണ്ടേ
ആ നിങ്ങളൊരു നല്ല ഇമ്മെണല്ലോ
നല്ലൊരുമ്മെണ് അത് വിചാരിച്ചിട്ട ഞാൻ പിന്നെ ഓല് ഭക്ഷണം കഴിക്കും പിന്നെ ഓൽക്ക് പിന്നെ എപ്പളും ഫോണ് മ്മ തന്നെണ് ഓൽക്ക് ഓലെ ജോലിം കാര്യങ്ങളൊക്കെ
ആ ആ അതാണ് ഏതാലും നല്ല കാര്യം നല്ല കാര്യം
ജോലിക്കാരി വെള്ളം കൊടുക്കാം പോവ്ണ്ട് ആടിന് ആട്ന് വെള്ളം കൊടുക്കാന് നമ്മളെ വീട്ടിത്തെ ആളാക്കിയ ആള് പോവ്ന്ന്ണ്ട് ആട്നെ കൂട്ട്ലാക്കാനൊക്ക പോവ്ണ് ണ്ട് പൂച്ച നമ്മള അയൽ വീട്ടിലൊക്ക പൂച്ചണ്ട് ഞമ്മളെ വീട്ടില് പൂച്ചയൊന്നുല്ല
പക്ഷികള് അങ്ങനെ എന്തേലോക്ക ഇണ്ടോ തത്തമ്മ ഏ പ്രസവിച്ച ആട് ലെ ഇപ്പ അട്ത്ത് പ്രസവിച്ചതേ ഒള്ളൂ എത്ര ആയിണ്ടാവും
ഒരു പതിനഞ്ചിസം എട്ട്സൊക്ക ആയിട്ട് പതിനഞ്ചിസൊക്ക ആയിട്ടുണ്ട്
ആ പതിനഞ്ച് ദിവസക്ക ആയിട്ടുണ്ട് ലെ ആ ആ നല്ല കാര്യം നല്ല കാര്യം അപ്പൊ ഒരാടും കുട്ടി ആയല്ലോ ലെ ഇത് കച്ചോട്ത്തിന്ള്ള ആടാണോ
ആ കച്ചോടം ചെയ്യണം കു കുട്ടിക്കൊന്ന് വൽതാവട്ടെ ന്നൊക്കെ വിചാരിച്ചിട്ട്
ആ ആ ആ അത് ശരിയാ അത് ശരിയാ കൊഴപ്പല്ല നല്ലതാ വൽതാവട്ടെ വൽതാവട്ടെ നല്ലോണം ആ ആട്ടിടയനോട് നന്നായിട്ട് ഫുഡൊക്കെ കൊടുക്കാം പറയ്‌ട്ടോ
ആ ഒക്കെ നല്ലോണം ഫുഡൊക്കെ കൊട്ക്കല്ണ്ട് ആടിന്ള്ള ഫുഡക്കെ ഞാൻ തന്നെ ഇണ്ടാക്കല് ബാക്കിള്ള ഫുഡക്കെ അതിന് കൊടു ക്കും അങ്ങനെക്കെ തന്നെണ് കൊടുക്കല് അല്ല ഓ ല് പർഞ്ഞ ആടിനെ നോക്ക ഓൽക്ക് വെള്ളം നമ്മള് ഇണ്ടാക്കി കൊട്ത്തത് കൊട്ക്ക അങ്ങനെ ചെയ്യ്ണെ
ആ അങ്ങ
അതിനായിട്ട് പിന്നെ അട്പ്പിലൊന്നും തീയ്‌ കത്തിക്കണ്ട ആവശ്യല്ലല്ലോ
ആ എന്റെ വീട്ടില് പിന്നെ എല്ലും പൊർത്തന്നെ അയിന്ള്ള ആടെക്ക്ള്ള ഒര അട്പ്പും പോത്തെക്ക്ള്ളക്ക അട്പ്പൊക്കെ ഇട്ട് സെറ്റ ആക്കിക്കാണ് അപ്പരന്ന ആ അവടന്നെ ഇണ്ടാക്കും ന്നട്ട് അവരന്നെ കൊട്ക്കും അവരെന്നെ വൃത്തിയാക്കും അങ്ങനാണ്
ഞങ്ങളെ വീട്ടില് അങ്ങനൊന്നുല്ല ഞങ്ങള വീട്ട്ല് ആകോ ഒരു ഒന്നോ രണ്ടോ ആട്കളൊക്കെ ഇണ്ടാവും ചെലപ്പൊക്കെ കച്ചോടത്തിന് കൊണ്ടര്ണ ആട്കളല്ലെ അപ്പോ കൊണ്ടരും കൊണ്ടോവും അങ്ങനെക്കെ ഇണ്ടാവോള്ളൂ
ആ ആ മതിയല്ലോ എന്നാലും നല്ലെൽക്ക് നോക്കണം അതിറ്റകളെ ഞങ്ങള് ക്ക് ഇപ്പ നോക്കാൻ ടൈമ് കിട്ടാത്തോണ്ടാണ് ഞങ്ങള് ഇങ്ങനെ ആൾക്കാരെ ഏൽപ്പിച്ചത് അവരവുമ്പ അതിന്റേതായിട്ടുള്ള ആൾക്കാരാവുമ്പ നോക്കും ആ ആ ഓഫീസില് ജോബില് ജോലിയൊക്ക ആവുമ്പോ
ഓഫീസില് ജോലി ഒക്ക ആവുമ്പ രാവിലെ തൊട്ട് രാത്രി വരെ ജോലി ആവുമ്പം പിന്നെ അതിനൊന്നും സമയം ഇണ്ടാ
ഇല്ല സമയം കിട്ടൂല അപ്പോ അതിനായിട്ട് ആൾക്കാരെ വെച്ചക്കാണ് അതിനായിട്ട് ആൾക്കാരെ ഞങ്ങള് വെ ച്ചു അതാണ് ഏറ്റവും നല്ല കാര്യംന്ന് ഞങ്ങക്ക് തോന്നി
അങ്ങനെന്നൊ അത് സെ പൈസണ്ടങ്കി ഇപ്പ എന്താ എന്തും ചെയ്യല്ലോ പൈസ ഇല്ലാ
പൈസ നമ്മള് പൈസ ഇണ്ടായിട്ടൊന്നല്ല പൈസ ഇല്ലെങ്കിലും നമ്മള് അവറ്റങ്ങളെ നോക്കണല്ലോ അവറ്റങ്ങളെ കൊടുന്നിട്ടിട്ട് അവറ്റങ്ങൾക്ക് വെള്ളം കൊടുക്കാനും ഒന്നും. ടൈമില്ലാഞ് കാര്യല്ലല്ലോ
അതന്നെ പൈസ ഇള്ളോലല്ലെ അവര് ജോലിക്കാരൊക്ക വെ ക്കൊള്ളൂ ജോലിക്കാരൊക്കെ വെക്കണങ്കിൽ പൈസ വേണല്ലോ
അല്ലല്ല അവർക്ക് നമുക്ക് ഫുഡ് കൊടുക്കാനൊന്നും ടൈമ് കിട്ടിയില്ലെങ്കിൽ അതിറ്റള് ചത്തു പോവില്ലെ അപ്പോ അങ്ങനെ ജോലി ക്കാരെ വെക്കുന്നതാണ്
ജോലിക്കാർ ആട്നെ നോക്കുന്നുണ്ട് ജോലിക്കാർ വെള്ളം കൊടുക്കാൻ പോയിട്ടുണ്ട്
ആഹ് ആഹ് ആ ആടിന്റെ കരച്ചില് കേക്കുന്നുണ്ട് ട്ടോ
കേൾക്കുന്നുണ്ടില്ലെ കൂട്ടിലാക്കുന്നാണ്
ആഹ് കേൾക്കുന്നുണ്ട് കേൾക്കുന്നുണ്ട് കന്ന് കാലിന്റെ വിഷയായോണ്ട് കുഴപ്പല്ല എന്നിട്ട് എന്തൊക്കെയാണ് ആടിനൊക്കെ ഒരാട് മാത്രേ ഉള്ളോ
എങ്ങനെ ഒരാട് ഒരു കുട്ടിയുള്ളൂ ഇപ്പോ
ആഹ് ഇനി എത്ര ആടിനെ കൊണ്ടുവരാൻ പ്ലാൻ ഇണ്ട്
അതൊന്നും അറിയില്ല അതൊക്കെ അയിന്റെ ഉടമസ്ഥനെ അറിയുള്ളൂ
ആഹ് ഉടമസ്ഥനെ അറിയുള്ളൂ
ഇക്ക് അയിനെ പറ്റിയൊന്നും അറിയൂല വേലുകളൊന്നും ഞമ്മൾക്ക് അറിയൂല
ആഹ് ഉടമസ്ഥനെ അങ്ങനെ അങ്ങനെങ്ങനെ ആയിട്ട് കഴിഞ്ഞു പോവുന്നൊക്കെ ഉണ്ടല്ലെ ആടും
കഴിഞ്ഞ് പോകുന്നു
ആട്ടിടയന് ആ ആട്ടിടേയനും കൊഴപ്പില്ലന്നാണല്ലല്ലെ പറഞ്ഞെ ഞങ്ങളൊന്ന് അങ്ങനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്
ആട് ഓടിപ്പോയിന്നൊക്കെ പറയണ് കേക്ക്ണ്ട്
ആട് ഓടി പോയോ അപ്പോ ആട്ടിടയന് എന്തായിരുന്നു ആ ടൈമില് പണി
ആട്ടിടയന്റെ കയ്യിൽന്നൊക്കെ പിടിച്ച് കിട്ടാണ്ട് ആട് ഓടി പോയിട്ടില്ല കുട്ടിയുള്ളത് കൊണ്ട് ഇങ്ങ്ട്ടന്നെ തിരിച്ച് വരാന്ന് തോന്നുന്നു ക്കും പോവുന്നൊണ്ടാവില്ല
ആഹ് ആഹ് ആഹ് അത് ആടിടയന്റെ ശ്രദ്ധ ദ്ധ അയ്ലേക്കന്നെ ആക്കാൻ പറയണം ട്ടോ അതുകൊണ്ടാണത് ഒരു ശ്രദ്ധ കിട്ടായ്നിട്ടാണ്
ആഹ് ഇങ്ങോട്ട് തന്നെ ഓടി വര്ന്ന്ണ്ട്
ആഹ് ആഹ്
കുട്ടി ഇള്ളത് കൊണ്ട് ഇങ്ങോട്ടന്നെ ഓടി വരുന്നുണ്ട്
അതെന്താവടെ ആടും അങ്ങനെ അങ്ങനെ പായാന് കാരണം എന്താണാവോ അല്ലെ
ഇടലൊന്നും ഇല്ല ആടിനെ ആ കയറുമ്പോ ഇന്ന്‌ വിട്ടപ്പോ അയ്ലെ അങ്ങനെ ഓടിപ്പോയതാ
ക്കരുത്ട്ടോ
പിടിച്ച് ഒന്നും വെക്കലില്ല ഭക്ഷണൊക്കെ നല്ലോണം കൊടുക്കും
അയ്
പിന്നെ വേനലായത് കൊണ്ട് ഭയങ്കര ഓടിയൊ ഒരു സാധനം തിന്നാണ് അപ്പൊ പാടത്തൊക്കെ പോയിട്ട് പുല്ലൊ
ആട്ടിനെക്ക വെള്ളം കൊടുക്കണം നല്ല വെയിലല്ലേ ആ നല്ല വേനല്ല അപ്പൊ നല്ല വെള്ളൊക്കെ കൊടുക്ക നല്ലർക്ക് നോക്കാട്ടോ എന്നാ ശരി ആടിനൊക്കെ നല്ല പോലെ നോക്കാ നല്ല സുഖായിട്ട് ഇരിക്കിട്ടോ
ആഹ് അങ്ങനെ ചെയ്യാ ആഹ് ഓക്കെ ശരി എന്നാല്